ഹലോ കേൾക്കാവോ?
ആഹ് കേൾക്കാണ്ട്
ഹാ രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം?
രാവിലെന്താ വെറുതെ ഫോണും നോക്കി റീലും നോക്കി കെടുക്കുവായിരുന്നു.
പണിയെല്ലാം കഴിഞ്ഞോ?
പനി മീൻസ് ഹ്..
ജോലി ജോലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഓൾറെഡി ദോഷക്കല്ല മാവ് അരച്ച വെച്ചിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
അനിയിപ്പ അത്ണ്ടല്ലോ പിന്നെ ചട്ട്നി ഇ ഞാന് ഇന്നലെ രാത്രി കഴിക്കണംന്ന് കരുതിട്ടൊക്കെ ചൂടോടെ ഉണ്ടാക്കി വെച്ചതാ.. പിന്നെ ബ്ബന്താ എന്താണ് എന്റൊരു ഫ്രണ്ട് ഉണ്ട് അവള്.. തന്തൂരി ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുന്നു തന്നു.. അപ്പൊ പിന്നെ അതൊക്കെ അതുപോലെ തന്നെ അവിടെ ഇ അപ്പൊ അതൊക്കെ ഫ്രിഡ്ജില് കേറ്റി
ഓ അന്നേരം അതുണ്ട്.
ഉ അപ്പൊ ഇന്ന് നിയിപ്പോ ആ ദോഷം എടുത്ത് കഴിക്കണം എന്ന കരുതുന്നത്.
സമയം വരികയണോ കഴിക്കാറുള്ളത്?
അത് ഞങ്ങള് ഞാൻ ഇവിടെ പഠിക്കയാ. അപ്പൊ ഞങ്ങളുടെ റൂമ എടുത്ത് നിക്കാണ് അപ്പാർട്ട്മെന്റ് മാതിരി അപ്പൊ ഇന്നൊരു ദിവസ മാത്രണ് ഒരു ഒഴിവ് കിട്ട ഒന്ന്റങ്ങാന് അപ്പൊ പറ്റണഅത്ര ഉറങ്ങും. എന്നാലും കൂടി പോലെ ങ്ങില്ല എന്റെ കൂട്ടുകാരൊക്കെ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി നോക്കണ്ട അവര നോക്കണ്ട അവരെ നീക്കില്ല ഞാനാണെങ്കിൽ എനിക്ക അത്ര നേരം എടുക്കാ അറിയില്ല എനിക്കൊരു ഒമ്പത് മണി ഞാ അറിയാതെ ഞാൻ നീക്കും ബെഡ്‌ഡിന്. അപ്പൊ അപ്പൊ ഞാന് ഇന്നൊരു എത്രര വരെ കെടുന്നു പിന്നെ നീറ്റിട്ട്. ഇങ്ങനെ ഇവിടെ വന്നിരിക്കരുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് വിളിക്കാ കരുതിയത്.
ആഹ് വീടെടുത്താണോ താമസിക്കുന്നത്?
ഇല്ല ഇല്ല ഇല്ല ഞാൻ പുറത്താ.
ആ ആ ഓ ഓ
ഞാൻ പുറത്താ വീടെടുത്തു വീടല്ലേ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് ഒരു റൂം നമ്മൾ എടുക്കല്ലോ റൂമ് കിച്ചൺ ബാത്റൂം എല്ലാം കൂടിട്ടായിട്ട്.
ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി ആ ആ ആ ആ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
ഇനിയിപ്പ നാളെ ക്ലാസ്സിന് പോണമല്ല.
ആ അതെ അതെ യ്യ ഒരു ദിവസംള്ള അത് നേ നേരത്തെ ഓടി പോ ഞായറാഴ്ച. ഒരു ലീവ് കിട്ടിയാ അത് തീരണത് പോലും ഞാനറിയില്ല.
അതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും.
ആ അതെ ഇനിയിപ്പോ എന്തൊക്കെ തിരുമ്പണം ഇവിടെ എല്ലാരും ഞാന് ഒരു ആഴ്ചയില് രണ്ടു ദിവസൊക്കെ മൂന്ന് ദിവസൊക്കെ തിരുമ്മുന്ന ഒരാളാ. അപ്പോ എന്താണ് ഇന്നലെ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഇവിടെ എല്ലാരും ആഴ്ചയിലാവും കുറെേ പേരൊക്കെ തിരുമ്പ എല്ലാവർക്കും പണിയാണല്ലോ വർക്കാണല്ലോ ഒരാഴ്ച എണിട്ടാവും തീരുമ്പ അതുകൊണ്ട് അതില് മൊത്തംറഞ്ഞക്കു അപ്പൊ എനിക്കൊന്നും തിരഞ്ഞു പോവാനുള്ള സ്ഥല ഇല്ല. ന അതന്നെ അ അതിന്റെ അതൊക്കെ അലിച്ച് ഇപ്പ തന്നെ സങ്കടം ആവാ
ശരിയ
അങ്ങനെ കാരണം ചെയ്യാനുള്ള പണി ചെയ്യുമ്പളല്ലേ ഒരു സമാധാനം കഴിയുമ്പോ
അല്ലെങ്കി പിന്നെ വൈകുന്നേരം ആവുമ്പ കഴുകി വെക്കണം എന്നിട്ട് രാവിലെ ക്കാലോ
ആഹ് ഇനി വൈകുന്നേരവുമ്പം കഴുകാ വൈകുന്നേരം തൊട്ട് അത് ഫില്ലാണ്. ഇന്നലത്തെ ഒരു വൈകുന്നേരം തൊട്ട് അയിൽ ഫില്ലായി കോളേജ് വന്നന്ന് വന്നപ്പോ അയില് ഫില്ലായിക്ക്ണു
ശോ ശരിയാ നിങ്ങളൊക്കെ വെരുന്നേന് മുമ്പേ ആക്കാന്
അതെ എന്താ ചെയ്യ്ണേ?
ഞാൻ ഇപ്പ ഹൗസ് വൈഫാ.
ഓഹ് അത് ശരി
രണ്ട് മക്കളൊണ്ട്.
അത് ശരി അപ്പൊ എന്താക്കാ ആഹ് എന്താ എന്താ മക്കളുണ്ടോ?
ആഹ് രണ്ട് പെൺകുട്ടികളാണ് ഒരാക് ഒരാൾ എ ൽ കെ ജി പഠിക്കുന്നു ഒരാക്ക് ഒന്നര വയസ്സ്.
അത് ശരി.
അങ്ങനെ വീട്ടിലാരൊക്കെയൊണ്ട്?
എൻ്റെ വീട്ടില് ഉമ്മ അനിയൻ അനിയത്തി. പിന്നെ ഉപ്പ ഇണ്ട് ഉപ്പ പൊർത്താ ഉപ്പ വർക്കെയ്യണത്
ആഹ് ആഹ്
അങ്ങനെ അനി എന്റെ അനിയന് എന്റെ അനിയന് ഇപ്പ സെക്കൻ് ഇയർ പഠിച്ചോണ്ടിരിക്കാ
ആണല്ലേ
ആഹ് അനിയത്തി പ്ലസ് വൺ
ആഹ് ആഹ്
ഞാന് ഫോർത്ത് ഇയർ ആണ്
ഓഹ് ഓഹ് മനസ്സിലായി ഉം ഇന്നിനിയിപ്പോ ഉച്ചയ്ക്കൊക്കെ ഫുഡ് ഒരുമിച്ചാണോ അതോ സെപ്പറേറ്റ് ആണോ വെക്കുന്നെ
അല്ലാ ഞങ്ങള് കോളേജി പോണ ദിവസങ്ങളാണെങ്കി രാവിലെ ഉച്ചക്ക് ഇള്ളത്ണ്ടാക്കും രാത്രി വന്നിറ്റായിരിക്കും രാത്രിക്കൽക്ക്ള്ളത് ഇണ്ടാക്കാ രാവിലെ നമ്മള് ഭയങ്കര മിനിമാലായിട്ട് കഴിക്കൊള്ളൂ മീൻസ് അങ്ങനെയുള്ള സമയ ഒള്ളൂ പിന്നെ നമ്മക്ക് എല്ലാം കൂടി ചെയ്യാനൊരു ഇതാണ് രാവിലെ വെല്ല ബ്രെഡോ സാൻവിച്ചോ മൊട്ട അങ്ങനത്തെന്തേലൊക്കെ കഴിക്കും ആഹ് വല്ല സലാഡോ അങ്ങനത്തെ എന്തേലും കഴിച്ചിട്ട് ഫ്രൂട്ട്സോ കഴിച്ചിട്ട് പോവും അങ്ങനെ പിന്നെ രാത്രിക്കൽക്ക് എന്താണ് വേറെ ഇണ്ടാക്കും ഉച്ചക്കൽക്ക് രാവിലെ ഇണ്ടാക്കി വെച്ചിട്ട്ണ്ടാവും
ആഹ് ആഹ് ആഹ് ആഹ്
എങ്ങനൊക്കെയാണെങ്കിലും ജീവിതങ്ങനെ പോവും
ഇന്നെന്നിയിപ്പോ സ്പെഷ്യല് വല്ലോം ഉണ്ടോ
ഇന്നിനിപ്പോ ഉച്ചക്ക്‌ രാവിലെ ഇത് കഴിക്കോലോ ഉച്ചക്ക് വെരുമ്പം ചോ കുക് ഏഹ് ഇതിരിക്കുന്ന്ണ്ട് കോവയ്ക്ക അറിയോ?
ആഹ് അറിയാ അറിയാ
ആഹ് കോവക്കാ ഉപ്പേരി മാതിരി ഇണ്ടാക്കണം പിന്നെ തൈര് കൂട്ടി കഴിക്കാന്നൊക്കെ കര്ത്ണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങള് മന്തി ഇണ്ടാക്കാൻ കരുതിയതേയിരുന്നു പിന്നെ എന്തോ മൂട് പോയി മന്തി ഒന്നും വേണ്ടാ അതിന്റൊന്ന് ആവശ്യല്ലങ്കില്
ഒരു ദിവസം കിട്ടുന്നെയല്ലേ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിച്ചിട്ട് റസ്റ്റ് എടുക്ക്‌
ആഹ് അതെ പിന്നെ ഒന്നാമത്ത് വെയ്യ ഞങ്ങൾക്ക് അഞ്ച മണി വരെ ക്ലാസ് ഇണ്ടാവും അത് കഴിഞ്ഞ് ഇന്ന് ക്ലാസും വെക് ക്കൊക്കെ ആയിട്ട് ഉറക്കൊ എല്ലാ കൂടി ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെ ജീ പിന്നെ നമക്ക് അത് മാത്രല്ലല്ലോ വീട്ടിൽ നിക്കാണെങ്കില് എല്ലാ ചെയ്തരാനും ഉമ്മ ഇണ്ടാവും ഇവിടെപ്പല്ലാ മ്മളന്നെ ചെയ്യണം
ശരിയാ അപ്പൊ അവര് ക ഒരു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാഠവാണ്
ആഹ് അതെ അങ്ങനെ ഇന്നലേണെങ്കി ഫുൾ പണിയായിരുന്നു ഇങ്ങനെ ഫുൾ റൂം ക്ലീൻ ചെയ്യാ പിന്നെ ഞങ്ങടെ എ സി വർക്ക് ആവണില്ല അപ്പ അതങ്ങക്ക് ഫുള്ള് അടഞ്ഞ് കേറിക്ക പൊടി
ഒ ഓ
അടന്ന്ന്ട്ട് ഏ സി ഇപ്പോ ഒരു രാവിലെ തൊട്ട് രാത്രി വരെ ഇട്ടാലും രാ ഏ സിന്ന് ഓഫ് ചെയ്തല് അപ്പ തടവ് പോങ്ങു കാര്ണം അത്ര തണവേ ഉള്ളൂ ഏ സി ന്ന് കിട്ട്നൊള്ളു അപ്പഴേക്ക്‌ അപ്പൊ അതെന്താന്ന് നോക്കാൻ ഫുള് എസി ഫുള്ള് എന്റെ ഒരു വേറെ ഫ്രണ്ടുണ്ട് രണ്ടു പേര് അപ്പറത്തെ റൂമിത്തതും എന്റെ റൂമിലത്തതും അവരെല്ലാം രണ്ടു വാരം കൂടിട്ട് ആഹ് എ സി മൊത്ത സ്ക്രൂ ഇട്ട് ഊരി ക്ലീൻ ചെയ്ത് കഴുകി എ സി മൊത്തം ഊര് കഴുകി യൂട്യൂബ് ഒക്കെ നോക്കീറ്റ്
ആഹ് അല്ല അല്ലാതെ പറ്റത്തില്ലല്ലോ
ആഹ് അത് പൊതുവ അതൊന്ന് കഴുകണെങ്കില് പൊറത്തിന്ന് കഴുകിപ്പിക്കണമെങ്കിൽ ഒരായിരത്തി നാനൂറ ആയിരത്തി തഞ്ഞൂറു രൂപയാകും പത്ത് മൂവായിരം രൂപയുടെ അടുത്ത് ചെ ചെലവ് വരും എല്ലാണ്ട് സെറ്റപാക്കാണെങ്കി അതാണ് പ്പോ അവര് തന്നെ കയറി കഴിക്കുന്നത്
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെയായിട്ട് അപ്പ ഇപ്പൊ എന്തായ നല്ലായിത്തണ്ടാവ ഇപ്പ വൈപ്പ് ഇടാൻ പറ്റുന്നില്ല ഇടുമ്പോ കുറച്ചുരാവുമ്പോഴത്തേക്കും ഭയങ്കര ത്തണവാ സഹിക്കാൻ പറ്റുന്നില്ലേ അങ്ങനെ ആയിപ്പോ
ത്ത് നോക്കിയാ മതി അന്നേരം
ആഹ് അത അങ്ങനെ ഊര എപ്പളും എപ്പളും ഊരിക്കളിക്കുന്നതും എളുപ്പല്ലല്ലോ അങ്ങനെ ചി ചെയ്യരുതല്ലോ ഫുൾ ഊരി ഉള്ളിൽ നിന്നുള്ള ആഹ് സാധനം എടുത്ത് മാറ്റിട്ട് എന്തൊക്കെയോ ഓരോ കാര്യങ്ങൾ ഉണ്ടയ്നുള്ളില് അതൊപക്കെ എടുത്തത്ത് മാറ്റിയിട്ട് അതിന്റെ മുകളിലുള്ള പൊടിയൊക്കെ കംപ്ലീറ്റ് കഴുകി കളയണം വെള്ളം ഉപയോഗിച്ചിട്ട്
ആഹ് ആഹ് ആഹ് ഹാ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ
ആഹ് അതെ അത് തന്നെ അങ്ങനെ എന്തന്ന് രാവിലെ ഭക്ഷണം കഴിച്ചേ
ചേച്ചി ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്
അത് ശെരി എന്ത വീട്ടില് എല്ലാരും ഉണ്ടോ
വീട്ടിൽ ഞാനും മക്കളും മാത്രേ ഉള്ളൂ ആഹ് ഹസ്ബൻഡറ് ജോലി സ്ഥലത്താണ്
അത് ശരി
അന്നിട്ട് പിന്നാ ഇനിപു ഉച്ചക്കൽത്തേക്കുള്ള ചോറ് തിളപ്പിച്ചു വെക്കണം ചൂടമീൻ ഇരിപ്പുണ്ട് ചൂടമീൻ അറിയാമൊ നത്തോലി
ആം
അതിന്നി വെട്ടിക്കറി വെക്കണം അത് വെട്ടാന പാ
എന്ത് വെട്ടാന്
മീൻ വെട്ടാൻ
അത് ശരി ഏതാ മീന്
ഈ ചൂടെ അറിയാവോ നത്തോലി
ചൂടാറിയറിയോ ചു
ആഹ് അതെ അതെ അതെ ആ മീ
അത് ശരി ചൂട വച്ചാ എളുപ്പല്ലേ
ശ്ശോ ചെറുതായതു കൊണ്ട്
ആഹ് ചെറുതായതുകൊണ്ട് കൊറേ ഇണ്ടാവും
ആഹ് അതാ പാട് വലുതാവുമ്പോ പിന്നെ
ആഹ് അതെ അതെ കൊറച്ചാണെങ്കിലും കൊറേ ഉപയോഗിക്കാം ഇത് ചെറുത് കുഞ്ഞു കുഞ്ഞിയേതല്ലേ അതിന്റെ തലേം വാലും കളഞ്ഞാമതി
ആഹ് അതെ അതു കൊണ്ട് പാടുപോലായി എനി ച്ചാ ചൂട മീൻ തോന്നുന്നത് കാണുംമ്പോ
അപ്പൊ പിന്നെ എന്തിനാ മീൻ വാങ്ങിയത്
മീനെ ഒത്തിരി ദിവസവായി മഴ ആയതോണ്ട് കി അന്നേരം വാങ്ങിയതല്ല മോളേ ഞങ്ങള് ഇവിടെ വാ മീൻ ഞങ്ങക്ക് വാങ്ങണ്ട കാര്യമില്ല ഞങ്ങളേ ഈ കടലിനും കായലിനും നടു ക്ക് ജീവിക്കുന്ന ആൾക്കാരാ അന്നേരം കടലിൽ പോകുന്ന ആൾക്കാരാ
ഓഹ് അടിപൊളി
ആഹ് ആന്നേരം നമ്മുക്ക് മീൻ വെലയ്ക്ക് വാങ്ങണ്ടാ നമുക്ക് ഫ്രഷ് മീന കിട്ടും ആഹ്
ഇത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ
മഴ ആയത് കൊണ്ട് ആരും പോവത്തില്ല മീൻ പിടിക്കാനേ
അത് ശരി അതല്ല മഴയാവുമ്പോ ഇങ്ങനെ വെള്ളക്കേറണങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കൊണ്ടോ?
ഏയ് ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ലാ
ആണോ അങ്ങനത്തെ കൊഴപ്പങ്ങളൊന്നുല്ല്യാല്ലേ ഞാൻ മഴ കായലിന്റെ നടുന്റെ നടുവിലാണ് വീട്ന്ന് ച്ചോ പറഞ്ഞതോണ്ട് ചോയിച്ചതാട്ടോ.
ക്കതു അത് അത് നല്ലതല്ലേ കാരണം നമക്ക് മഴ പെയ്യുമ്പോ വെള്ളം നിക്കത്തില്ല.
ആഹ് ആഹ് ശരിയാ ശരിയാ അതൊക്കെ അയിലിക്ക് ഒഴിച്ചു ഒലിച്ച് പൊയ്ക്കോളും.
ആഹ് പ്പോവെല്ലാം കെ വെള്ളം നി പോവാനായാലും നിക്കാനായാലൊക്കെ സ്ഥല ഒണ്ടല്ലോ.
ഓഹ് അതെ അതെ അത് ശരിയാട്ടോ.
പിന്നെ സുനാമിയെ പേടിച്ചാ മതി.
ആഹ് അതാണ് സത്യം അതാണ് നിങ്ങള് പേടിക്കേണ്ടത് സുനാമി.
പക്ഷെ സുനാമിയൊക്കെ അങ്ങനെ പെട്ടെന്ന് വരണ സ സംഭവൊന്നുല്ലല്ലോ കാലാവ സ്ഥയിലും വെള്ളത്തിലും എന്തേലുവൊക്കെ അതിക്ഷമായിട്ടുള്ള പ്രശ്നം നടക്കുമ്പളല്ലേ അതൊക്കെ വരൊള്ളൂ.
അതെയതെ
ക്കങ്ങനെ അപ്പൊ ശരിട്ടോ
ആഹ് ശരിയടാ ശരി.